കേക്കാവോ
ആഹ് കേ ക്കാം കേക്കാം ഞാൻ ദേ കുഞ്ഞിന്റെ കൂടെ ഇതിലേ ഇങ്ങനെ നട കുവായിരുനെ
ആണോ
ആമ്
ആ ഹാ വണ്ണം കുറയാൻ നടക്കുന്നാണോ
അല്ല ചുമ്മാ അവള് വഴി ലോട്ട് ഇറങ്ങിയപേരിക വീടിനകത്ത് റേഞ്ച് കുറവാ അനേരത്തേക്ക് ഞാൻഓർത്തന്ന- വെളിലോട്ട് എറങ്ങന്ന് അപ്പൊ അവളൻ്റ ന്റെ കൂടെ ഒരു ബായിഗ് ക്കെ ഇട്ട്- വഴിയിലോട്ട് നടക്കാനായിട്ട് ഇങ്ങനെയെ എറങ്ങി
അല്ല അപ്പം ഈ വീട്ടില് ഫോൺ വെച്ചായിട്ട് ആരും വിളിച്ചാ കിട്ടത്തില്ലേ
എങ്ങനെ
ഇപ്പൊ വീട് ട്ടിൽ നമ്മള് ഫോൺ വെച്ചിട്ട് എന്തെങ്കലും ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരേലും വിളിച്ചാൽ കോള് വരത്തില്ലേ ഫോണിലോട്ട്
ഏ കോള് വരും ഇതെന്നാന്ന് വെച്ചാൽ അങ്ങനെ റേഞ്ച് പ്രശ്നം അങ്ങനെ പ്രശ്നമല്ല റേഞ്ച് ഉണ്ട് പക്ഷേ കോളൊക്കെ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടു വിട്ട് വിട്ട് പോവാത്തന്ന് സംസാരിച്ചാലൊക്കെ അങ്ങനത്തെ ഇതേ ഉള്ളൂ
ആ ഓ ശരി ശരി ശരി
കോളൊക്കെ വരും പക്ഷെ ആ ഇങ്ങനെ മനസ്സിലായില്ലേ അങ്ങനെ വരും ഉം ആഹ് കോളൊക്കെ വരും അതിനൊന്നും കൊഴപ്പമില്ല
അതുകൊള്ളാം ഉം കുഞ്ഞ്തേ അമ്മേടെ കൂടെ പൊറത്തോട്ട് എറങ്ങിപ്പോയി
ആ ആണോ ആഹ് ഹാ വാഴക്കൊ ഒണ്ടോഅവള്?
ആ കൊഴപ്പവില്ല വഴക്കില്ല പക്ഷെ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാന്നേ അതാണ് ഇപ്പൊ ഒരു പ്രശ്നം കുറുക്കുണ്ടാക്കി കൊടുത്ത് തുപ്പി എൻ്റെ മോന്തക്കായിരുന്നു ഇന്ന് മൊത്തം
ആഹാ
ഒന്നും കഴിക്കുന്നില്ല ഞാൻ പിന്നെ വൈകിട്ട് ഇപ്പൊ ഒരു നാല് മണി ആയപ്പോ ഇച്ചിരി റാഗി എടുത്ത് കുറുക്കുണ്ടാക്കി കൊടുത്തു അത് കഴിച്ചില്ല പിന്നെ ഞങ്ങള് കഴിഞ്ഞ ദിവസം മറ്റേ പോകാൻ വേണ്ടിട്ട് ഒരു പൊടി വാങ്ങിച്ചാരുന്നു ഇങ്ങനെ കലക്കി കൊടുക്കാനായിട്ടേ
ആഹ്
അത് കൊടുത്തു അതും കഴിക്കുന്നില്ല പിന്നെ ഞാനോർത്തു നല്ല പോലെ വെശക്കെട്ടെ വൈകുന്നേരം ആവുമ്പം ഇച്ചിരി ചോറ് കൊടുക്കാലോന്നും പറഞ്ഞോണ്ടിരിക്കുവാ ഒന്നോ രണ്ടോ വാ കഴിക്കും പിന്നെ വാ തുറക്കുകേലാന്നേ എന്നാ ചെയ് എന്ത് ചെയ്താലും വാ തൊറക്കത്തില്ല
അതെ അതെ പക്ഷെ ഇവർക്ക് നല്ലോണം വെശന്നിട്ട് കൊടുക്കുന്നയാ നല്ലേന്ന് പറയും പക് ഞാനും ഇത്പോലെ ഇച്ചരി ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ വയർ എപ്പോഴും നെറഞ്ഞിരിക്കണം എന്നുള്ളൊരു മൈൻഡ് ആയോണ്ട് ഇച്ചിനിയും കോരി അടച്ചോണ്ടിരിക്കും
ഇതെന്താന്ന് അറിയോ വേറെ ആരെലും വന്ന് എന്നേലും കാണിക്കുന്ന ഒടനേ വാ തുറക്കുമ്പോ യോ കൊച്ചങ്ങ് വിശന്നിരിക്കുവായിരുന്നു അല്ലെങ്കി ഇച്ചിരി വെള്ളം കൊടുക്കുമ്പോ അവള് കുടിക്കുമ്പം പറയും കൊച്ചങ്ങ് ദാഹിച്ചിരിക്കുവായിരുന്നു അങ്ങനെ കേക്കണ്ടല്ലോ എന്ന് ഓർത്തു ചെയ്യുന്നതാ
ആഹ്
പട്ടിണിക്കിടാൻ നമ്മള് നോക്കത്തില്ല പക്ഷെ അതാരും മനസ്സിലാത്തില്ല അവള് രണ്ടു മൂന്ന് ഭം എന്തേും ഇപ്പം ഞാൻ എല്ലാ സാധനവും കൊടുക്കത്തില്ല ഇപ്പം എന്നാ പറയുന്നത് ഇപ്പം ഇച്ചിരി മാങ്ങാപ്പഴം അല്ലെങ്കിൽ ഐസ്ക്രീമൊന്നും നമ്മൾ കൊടുക്കല്ല പക്ഷെ ചിലരിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോ അവള് ഭയങ്കര ഇൻട്രസ്റ്റോടെ വാങ്ങി കഴിക്കും അപ്പം അവര് കൊച്ചങ്ങ് വിശന്ന് ഇരിക്കുവായിരുന്നു അപ്പന്നെ ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോ കഴിഞ്ഞ ദിവസം അങ്ങനൊ ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കാൻ ക്കാത്ത സാധനങ്ങൾ കാണുമ്പോഴേ പിള്ളേർക്കൊരു ഇതല്ലേ അ നേരത്തേക്ക് ഉടനെ ആ നേരം പറയും ആ കണ്ടു കൊച്ചങ്ങ് വിശന്ന് പൊരിഞ്ഞു ഇരിക്കുകയായിരുന്നെന്ന് പറയും
ആ ആ ഹ
ആ അവൾക്ക് ഹോംവർക്ക് ഒന്നും ഇല്ല കുഞ്ഞിന്
ഹോം വർക്ക് ഉണ്ട് അക്ഷര ഇന്ന് എഴുതിപ്പിച്ചേ അത് മലയാളം ആ അതില് അക്ഷര ഒരക്ഷരം എഴുതി അവിടെ കാണിച്ചു അവര് പറഞ്ഞു കൈയെ പിടിച്ചെന്ന് എഴുതിട്ടക്കണ്ട അവര് ഇപ്പം മറ്റേ നമ്മുടെ വര ഇട്ട ട്ട ബുക്ക് തന്നെയ അന്നേരം അവർക്ക് എഴുമ്പോ ചിലപ്പോ കളം മാറിപ്പോകും അങ്ങനെ അതൊന്നും പ്രശ്ന ഇല്ല നമ്മള് കൈ പിടിച്ച് എഴുതിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് അവള അല്ലേലും ആ അക്ഷരം ക്ഷേ അവൾ നേരത്തെ എഴുതുന്ന അക്ഷരായിരുന്നു അതുകൊണ്ട് ഒരു തവണ അവരെ എഴുതി പ്പിച്ചമിട്ടു ഒരു ഇതിലെ നമ്മള് അവളെ എഴതണായിരുന്നു അന്നിട്ട്‌ ഇപ്പൊ എഴുതിയിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് ബാഗി വെച്ച് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് പിന്നെ തോ അതെ അതെ അതെ ഇന്നാണ് പിന്നെ ചേട്ടായക്ക് ഇത്പോലെ വയ്യായിരുന്നു അ തല ഓക്കേ ഇപ്പ ആശുപത്രി പോയിപ്പ അത് പെട്ടി പെട്ടെന്ന് ബി പി തന്നു പോയാന്ന് തോന്നുന്ന യ്യോ പേടിച്ചു പോയ രാത്രി കിടന്ന് കാറി കരഞ്ഞ് അത് വെളി ബാത്റൂമിൽ പോയിട്ട് കയറി വന്നണേ വന്നിട്ട് അന്നിട്ട്‌ പ്പൈ ഇബണ പോ ന ഇവൾ എന്റെ മേക്കപ്പ് സാധങ്ങളൊക്കെ എടുത്തുവെച്ച് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കളിചോണ്ടിരുന്നപ്പോഴത്തേക്കും പേ പെട്ടെന്ന് ചേട്ടയി വന്നിട്ട് പറഞ്ഞു ആ ലൈറ്റ് ആണയി കിടക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് ലൈറ്റ് ആണച്ചു ഈ സാധനം കട്ടിലേ കിടക്കുയിരുന്നു അന്നേരം ഞാൻ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞ ഫോൺ കട്ടിലൽ വെച്ച ആൾ തെ പോണു കിടക്കുമ്പോൾ നിലത്തു കിടക്കണം ഇരിട്ടല്ലേ ഒന്നും കാണാനും പറ്റത്തില്ലോ എന്ന പറ്റി പിന്നെ കേക്കാണത് വയ്യ ഞാൻ ഇവിടെ കിടന്നോളാന്ന് അങ്ങനെ എന്തോ പറഞ്ഞു പെട്ടെന്ന് നീ തന്നെ കെടക്കുന്ന ഞാൻ വലുച്ചു പൊക്കിയപ്പോഴത്തേക്കും മനസ്സിലായി എന്തോ പറ്റിയന്ന് പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടു അനിയനെയൊക്കെ വിളിച്ചു അവനും വേഗം ഓടി വന്നു ഞാൻ ഒരു വിധത്തിൽ വലിച്ചു പൊക്കി പൊക്കിഎടുത്തപ്പോ അവനൂടെ പിടിചച്ച് എടുത്തു എടുത്തപ്പോഴേക്കും ആ പെട്ടെന്ന് കണ്ണല്ല വെളിയിലോട്ട് ഇതായിട്ട് നെഞ്ചത്ത് പിടിച്ചിട്ട് പെട്ടെന്നു പെട്ടെന്ന് ഇങ്ങനെയായി വേഗം അപ്പൊ എനിക്കങ്ങ് പെട്ടന്ന് പേടിയായിപ്പോയെ പേടിയായപ്പോൾ തന്നെ നീയാ അച്ച് അച്ചാച്ചി മരിച്ചപ്പോ സമയത്ത് ഇപോലൊയായിരുന്നു വയ്യാതെ വന്നപ്പോഴേ ആ ഒരിത് മനസ്സിൽ കിടക്കുന്നുണ്ട് എനിക്ക് എനിക്ക് എന്റെ ഹോ പെട്ടെന്ന് ഞാൻ മേലിൽലത്തെ വീട്ടിലെ ആ ചേട്ടനെയൊക്കെ വിളിച്ച് ഇതാക്കി ഇവിടെ പറഞ്ഞ കൊഴപ്പം ഇല്ലന്ന് കൊഴ്പ്പമില്ലെന്നൊക്കെ
അപ്പൊ എത്ര രാത്രി എപ്പോ എത്ര മണിയായി
പത്ത് മണി കഴിഞ്ഞു
അയ്യോയ്യോ എന്നിട്ട്
പിന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒക്കെ കൊടുത്തു അന്നേരത്തെക്കും ബി പി കുറഞ്ഞോണ്ട് അത്‌ ശരിയായി വേയർത്തു ദേഹം മൊത്തം അപ്പൊ പിന്നെ ഫാൻ ഇട്ട് ഓക്കെ ആയി സന്നിട്ട് എന്ത് ചെയ്താ വ പോവാൻ ആശുപത്രി പോകാന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട വേണ്ടാന്ന് കുറെ വാശി പിടിച്ചിങ്ങനെ കിടക്കുവാ എന്നിട്ടെന്ന ചെയ്തു ആ എന്നാ രാവിലെ പോവാന്നുള്ള ഒരു മൈൻഡിലെന്നാ ഉം ശരീന്നാ വറന്നിട്ട്. കിടന്നുനോ. അങ്ങ് ഉറങ്ങി അന്നേരം അ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പിന്നെ അ ആ ഒരു കുറെ ആ ഞാൻ നിന്നെ വിളിച്ചില്ലായിരുന്നോ അല്ല അന്നേരത്തേക്കുപിന്നെ ഞങ്ങ പത്രി പൊവാ ഒരുങ്ങി അവിടെ ചെന്ന ഭയങ്കര തെരക്കുവായിരുന്നേ അ എന്നിട്ട് പിന്നെ ട്രിപ്പ്‌ ട്രിപ്പൊക്കെയിട്ട് ആ അവര് ആഹാരൊക്കെ നന്നാ ഇത് കഴിക്കണന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പണ്ടിതുപോലെ പണിക്കുപോയിടത്തിതുപോലെ തലകറങ്ങി വീണു ഞാനിതു കേട്ടിട്ട് ഉള്ളു അല്ലാതെ നേരിട്ട് കാ കാണുന്ന ആദ്യായിട്ടാ അല്ലാതെ തലകറക്കം ആയിരുന്നു ഇ കഴിഞ്ഞ ഏപ് പ്രില് ക്ഷേ അന്ന് വീണ് വീണില്ല ഭയങ്കരക്ഷീണം തോന്നി പോയി ട്രിപ്പിട്ടു. അതിന് മുന്നേ ഇവള് കുഞ്ഞായി ന്ന സമയത്ത് ആ ഇതുപോലെ ആ ഒരു സ്ഥലത്തുപോയപ്പഴത്തേക്കും അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെ അപ്പൊ പണി അവർടെ സ് വീട്ടിത്തന്നായിരുന്നു. പായി അങ്ങനെ. അവിടെ ചള്ളക്ക വീണു തലകറങ്ങി പിന്നെ അവര് പെട്ടെന്നിതു ഇടിപ്പിച്ചു ഇത് കഴുകി വെള്ളവൊക്കെ കൊടുത്ത് അങ്ങനെ ആശുപത്രി പോയിട്ട് ഇവർടെ അമ്മയ്ക്കും അച്ഛനൊക്കെ അമ്മേടെ അച്ഛനൊക്കെ അങ്ങനാരുന്നു അലറോക്കെ ഭയങ്കരതീനള്ളവാ ആ പുള്ളിക്കാരണങ്ങനെ തലകറങ്ങി പെട്ടന്ന് വീണുന്ന തല ഞരമ്പ് പൊട്ടിയ മരിച്ചുപോയത് ചേട്ടയുടെ അമ്മയുടെ അച്ഛൻ അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഓ ആയിട്ട ഇപ്പോ ഒരു സ്ഥലത്ത് വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുന്നു ആഹ് പണിയുള്ളപ്പൊ ഇപ്പൊ മഴ ഇച്ചിരി കുറഞ്ഞു നിക്കുന്നോണ്ടേ ള്ള ഇത് കളയണ്ടല്ലോന്നർത്ത് പിന്നെ അങ്ങട്ട് പോയി ഉം ഉം
അയ്യയ്യോ കൊള്ളാം ഇങ്ങനെ എന്തേലൊക്കെന്ന് നമ്മളങ് ടെൻഷനാ യി
തിയ്യോ അതെ എനിക്ക് എങ്ങനാ പറയേണ്ടേ തറില്ല അതുപോലെ ഒരുക്ക കരഞ്ഞോണ്ട് ഞാൻ ആ പുള്ളിയെ വിളിച്ച് ഇ പറഞ്ഞ അനിയനെ ആണെലും പറഞ്ഞു കുഴപ്പില്ല കുഴപ്പില്ലന്നല്ലേ പറഞ്ഞത് നമുക്ക് ആശുപത്രി കൊണ്ടു പോവാന്നന്ന് പറഞ്ഞു ഞ്ഞു ഉം മക്ക അങ്ങനെ വരു ത്തില്ല പെട്ടെന്ന്
അയ്യോ അതുപോലെ കഴിഞ്ഞടക്ക് എട്ടായി ഇവിടുന്ന് വണ്ടിന്ന് വീണേ സ്കൂട്ടീന്ന് അപ്പൊ വന്ന അപ്പോഴത്തേക്കും പാന്റൊക്കെ കീറി മുട്ടൊക്കെ ചോരയൊക്കെ ആയിട്ട് എന്റെ ദൈവമേ അങ്ങ് നമ്മളങ്ങ് ഭൂമി പിളർന്ന് താഴോട്ട് പോകും പോലെ എന്നാ പറയേണ്ടെന്ന് അറിയത്തില്ലല്ലോ അന്നേരം ഒരു ഓട്ടോക്കാരൻ വണ്ടി വന്നിട്ട് സിഗ്നല് ഇടാണ്ട് തിരിച്ചു തിരിച്ച് ആ ത്തി അങ്ങേരം തിരിച്ചപ്പോ ഏട്ടായി സ്ലോ ചെയ്തു ഏട്ടയ് അടുത്ത് വന്നപ്പോഴത്തേക്കും പുള്ളി ഒറ്റ തിരി എന്നിട്ട് അപ്പൊ പെ എന്ന് ചാടി ബ്രേക്ക് ക്ക് പിടിച്ചപ്പോഴത്തേക്കും ചരലായിരുന്നു. തെന്നി പോയി. മുട്ടിലെ തൊലിയും പോയി. യൂണിഫോമൊക്കെ കീറി. അപ്പൊ കൊറേ സാനങ്ങളൊ ഇപ്പ വീട്ടിലോട്ട് മേടിച്ചത്പ എല്ലാം റോഡി കൂടേക്കെ പോയി. അന്നിട്ട് പിന്നെ ഇവിടെ വന്ന ഇവിടെ വന്നപ്പോഴത്തേക്കും ഏട്ട പറഞ്ഞു മു ട്ട് മാത്രം ഇച്ചിരി മുറിവുള്ളു. കൊഴപ്പൊന്നില്ലെന്ന് പറഞ്ഞു. ഈ പർഞ്ഞ പോലെ എനിക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് ഇതേപോലെ പത്ത് മണി ആയപ്പം ഇവ്ടെ അടുത്ത് ആശ്ത്രി പോയി. ക്ലീൻ ചെയ്ത് റ്റി റ്റി എ റ്റിയെടുത്ത് വെച്ച്കെട്ടി വന്നു
സ്റ്റിച്ച് ഒണ്ടായിരുന്നോ
എന്തോ
സ്റ്റിച്ച് ഉണ്ടായിരുന്നോ
ഇല്ല ഇങ്ങനെ തൊലി പോയതേ ഉള്ളൂ ഇങ്ങനെ നെരെങ്ങി പോയോണ്ടേ
രഞ്ഞെന്റെ പക്ഷേ ചോര ഒരുപാട് പോയി
ആഹ് ചോര പോയി പെട്ടെന്ന് കാണും നമ്മളെ ഏ അതും അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും ചോര ചോര എല്ലാം ഇങ്ങനെ കാലെ യിലൊക്കെ ആയിട്ടേ
ഇയ്യോ ഒന്നും പറ പറയണ്ടെന്നെ അതുമല്ല കഷ്ട കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈയിടയ്ക്ക് ഇതുപോലെ നമ്മടെ അടുത്തൊള്ള സ്ഥലത്ത് വെച്ച് ഇതുപോലെ ഒരു കാറിന് കാറും നമ്മടെ ബൈക്കും കൂടെ കൂട്ടിയിടിച്ചു എന്നിട്ട് ചെന്ന് വീണ് എന്റെ പൊന്നേ മുട്ടിന്റെ താ വലത്തെ മുട്ടിന്റെ താഴ്ഭാഗം കൊറേ അങ്ങ് പോയി പത്ത് സ്റ്റിച്ച് ഒണ്ടായിരുന്നു
അയ്യയ്യോ എന്തോ കഷ്ടകാലമാന്ന് തോന്ന്ണ്
ആ ഭയങ്കര ഭയങ്കര കഷ്ടകാലമാന്നെ എന്നിട്ട് വണ്ടി ഫുള്ള് പോയി അത് ഓൾറെഡി പഴയ വണ്ടി ആയിരുന്നു അത് പിന്നെ ആക്രിക്ക് കൊടുക്കാനേ കൊള്ളത്തൊ ള്ളായിരുന്നു അങ്ങനെ കൊടുത്തു പിന്നെ ആ വണ്ടി അന്നിട്ട് കൊറെ നാൾ പണിക്കൊന്നും പോവാൻ പറ്റാതായി പോയിന്നേ കാലനക്കാൻ പറ്റാണ്ടേ
ആണല്ലേ
ആ എന്ന ചെയ്യ മൊത്തത്തിൽ ബുദ്ധിമുട്ട് ഇപ്പൊത്തി കഷ്ടകാലമെന്ന് പറഞ്ഞാ പോരെ
ആഹ് ഹ് ഹ് ആ അതൊക്കെ മാറും ചെല സമയത്ത് നമ്മുക്ക് കഷ്ടകാലമായിരിക്കും ചെലപ്പോ നല്ല കാലമായിരിക്കും അങ്ങനെയൊക്കെയല്ലേ
അതെ അതെ അതെ അതെ അതെ
ആ വൈകട്ടത്തേക്ക് കഴിക്കാനൊക്കെ ഒക്കെ ആയൊ
കഴിക്കണാനായിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ മന്തി മേടിച്ചോണ്ട് വന്നു ഇവക്ക് കൊച്ചിനെ ഞങ്ങളു പിന്നവിടുന്നെ കഴിച്ച ഇല്ലില്ലില്ല ഞങ്ങള് കഴിച്ച് ഞങ്ങള് ചോറാ കഴിച്ചത് അവിടെ ഒരു വീട്ടിലെ ഊൺന്ന് പറഞ്ഞ സ് സ്ഥലമുണ്ടേ അവിടെ നല്ലേ നല്ല അപ്പ അവിടെ കേറിയെ ഞ ആ അവിടന്ന് കഴിച്ചിട്ട് ഏ പിന്നെ ഞങ്ങക്ക് വില്ലേജ് ക്കെ പോണമാരുന്നേ അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് വന്ന പ്പ ഇവളെ ഇന്നമ്മയാ വിളിക്കാൻ പോയെ അതൊണ്ട് ഗ്രൂപ്പി മെസ്സേജ് ഇട്ടപ്പോഴെ ഞാനമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മക്ക് അടുത്തായിരുന്നു പണി അങ്ങൊത്തി ക്കാ അമ്മ ഇവളെ വിളിക്കാൻ പോയിട്ട് വന്നപ്പൊ അറിയാം പോയിട്ട് വന്ന മന്തിയോ ബിരി എന്തേലും വേണം സാറിന് അതുകൊണ്ട് മന്തി മേ ടിച്ചൊണ്ട് വന്നു ഉം ആ എന്നാ ശെ ശരി നടക്കട്ടെ
എന്നാലെ കുഞ്ഞും വഴക്കുണ്ടാക്കുന്നു ന്നാശരിയേ
ആ ഓക്കേ ഓക്കേ